ആഹ് ആഹ് കേക്ക് ണ് ണ്ട് ആഹ് പിന്ന എന്തെല്ലാ സുഖല്ലെ
ആഹ് സുഖവായിട്ട് ഇരിക്കുന്നു
ആഹ്
ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കവായിരുന്നു
അയ് ശരി ആഹ് ഏ സിനിമയാ
ആഹ് നമ്മടേ മോഹൻലാലിന്റെ വന്ദനം
ഓഹ് അയ്സ് യോ വന്ദനം കോമഡി പടല്ലേ കോഹ് അത് കാണാത്തവർ ഇണ്ടാവൊ
പോ എനിക്കേന്റെ വക്ഷല്ല
ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ന്നുണ്ടോ ഹലോ
എവ് ആഹ് റെയ്ഞ്ച് പോവ്ന്ന്ണ്ട് ട്ടൊന്നും കേട്ടില്ല ആഹ് ഇപൊ കേ എന്തേന്നു പറണ്
അല്ലെ എനിക്കാ പടത്തിന്റെ ലാസ്റ്റ് ഇഷ്ടവല്ലാന്നു
ആഹ് അയ്യോ അത് ഭയങ്കര സങ്കട ആഹ് ഞാൻ ഈ ലാസ്റ്റിലെ കാണൂല അവിടം വരെ കാണും നല്ല ഭാഗം വരെ കാണും ന്ന് ലാസ്റ്റിലോട്ട് ഞാന് ഒഴിവാകും ഹലോ
ചിത്ര ഇന്നലേം ഒണ്ടായിരുന്ന്‌.
ആഹ് ആഹ് ആഹ് ചിത്രം സിൻമ ആഹ് ആഹ്
അതിന്നലെയും ഒണ്ടായിരുന്നു.
ആ അതിപ്പളും ഏഷ്യാനെറ്റ്‌ മൂവീസിലോ ഏഷ്യ ഏഷ്യാനെറ്റ് എപ്പളും അങ്ങനത്തെ സിൻമ എപ്പളും ഉണ്ടാകും.
ഉം
എപ്പഴും ഏഹ് കാണുമ്പോ ലാസ്റ്റിലൊട്ടൊക്കെ എത്തുമ്പ ഞാന് ഏഹ് ഇതാക്കും അതുവരെ ഞാൻ കാണും ലാസ്റ്റിലോട്ടത്തുമ്പ ഞാനത്
മോഹൽലാലിന്റെ മോഹൽലാന്റെ പഴേ സിനിമകളെല്ലാം ലാ സ്റ്റ് വന്ന് ട്രാജെഡിയാ അല്ലേ ആഹ് ഒത്തിരി സിനിമയൊണ്ട് ഈ ഏഹ് മറ്റേതില്ലേ കിരിടം ചെങ്കോല് എല്ലാം ഒരുമാതിരി ലാസ് റ്റാവുമ്പഴ് ത്തേനും നമ്മളത്രേം നേരം ചിരിച്ചിതായിട്ടിരുന്ന്‌ട്ട് ലാസ്‌ റ്റാമ്പത്തേനും ഒന്നുല്ലെ കൊണ്ടങ്ങ് കൊല്ലും അല്ലങ്കി കൊണ്ടേ ജയിലിൽ കൊണ്ടോകും ആ ഒരുമിക്ക പടം ഉം
പടല്ലാര്ന്നോ ഒന്നുമുതൽ പൂജ്യം വരെന്നൊക്കെ?
ആ അതറിയറിയറിയാം.
പിന്നെ അങ്ങനെയല്ലേ ലാസ്റ്റ്
ആത് അത് അവന് ജെയിലിൽ പോവുല്ലേ?
ആ ഷെ വരുവോ തിരിച്ച് വരുവോ?
അത് ഞാനങ്ങോട്ട് ഓർക്കുന്നില്ല. നേരേത്തെ കണ്ടതാ അ അങ്ങനൊള്ള പടൊന്നും ഈ ട്രാജഡി പട ത്രൊന്നും ഞാൻ പകതി അങ്ങനെ കാണാൻ നിക്കത്തില്ല.
അത് മമ്മികിഷ്ട്ടയതോണ്ട് മമ്മി വെക്കൽണ്ട് അപ്പോ അന്നേരേയിരുന്നു ലാസ്റ്റ് കണ്ടത്.
എനിക്കി പ്രത്യേകിച്ച് ഈ നായകൻമാര് മരി ക്ക്ന്ന പടങ്ങളൊണ്ടല്ലോ ഇപ്പത്തെ ഈ എനിക്കണേ ഞാൻ സത്യം മോഹൽലാല്നെ മമ്മുട്ടിയെക്കാളുവൊക്കെ ഇഷ്ട്ടം സുരേഷ്‌ഗോപിയാ. സുരേഷ്‌ഗോപി മരിക്കുന്ന പടങ്ങളൊക്കെ എനിക്കങ്ങ് ഭയ് വെഷമായത് പണ്ടൊക്കെ
ഫാനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട്ടായിരുന്നു പ്രെദ്ധിക്കുച്ചു ഈ പോലീസ് ഷ് വേഷംചെയ്യുമ്പൂത്തിനും പ്രത്യേകം ഒരു ഇതാ ആരൊക്കെ പോലീസ് വേഷം ചെയ്‌ത അപ്പൊ അങ്ങോട്ട് ചേരത്തില പക്ഷെ സുരേഷ് ഗോബി ആ ഇതിലെ വരുമ്പോൾ ആ ക്യാരക്റ്റർ നീ ആ നല്ലൊരു ഇതാ ആ കമ്മീഷർ ഒക്കെ എനിക്ക് ഭയങ്കരിഷ്ടാ സുരേഷ് ഗോപിടെ പടം ഒന്നും കാണാറില്ലേ
അങ്ങനെ വെളുങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ആ എനിക്കിഷ്ടമുള്ള പാടങ്ങൾ മാത്രം ഞൻ കാണാള്ളു
അ എനിക്ക് കൂടുതലും ആ ഇതുപോലെ കോമഡി ഹാമൊക്കെ ഇഷ്ട
ദിലീപിന്റെ സി ഐ ഡി മൂസ, പഞ്ചാബി ഹൌസ്
ദിലീപിൻ്റെ മിക്ക പടങ്ങളും എനിക്കിഷ്ടാ ദിലീപിൻ്റെയും ജയസൂര്യയുടെയും ഓക്കെ പടം
ആ എനിക്കും ആ കോമഡി
അല്ല ആ വെട്ടം അതുശരിയാ വെട്ടം കല്യാണരാമൻ
പക്ഷേ മമ്മി അതിനു വേണ്ടി കാണിച്ച താഴ് നമ്മളെക്കാൾ കുടുതൽ കണ്ട
ആ മണിച്ചിത്രതഴ് കാണും അതു എപ്പോഴും അങ്ങ് വരുവാ എന്നും അങ്ങ്
തീയറ്ററിൽ പോയി തന്നെമമ്മി ഒരുപാട് കണ്ട് അതിന്റെ ശേഷം പിന്നെ പിന്നെ ടീവില് വന്ന കാണും അതിനൊരു പ്രേശ്നമേല്ലേ നമ്മൾ വെട്ടം കാണുമ്പോ
ട്ട മിക്കദിവസവും ഏഷ്യാനെറ്റിൽ വരും പ്ലസിനാത്തും മൂഴീസി നാത്തും
ഉം അതെയതേ
കണ്ടവരെ പേടിച്ച് ഇങ്ങനെ വച്ചേക്കാം പിന്നെ ബ്രോ ഡാഡി എപ്പോഴും വരുന്നയാ ബ്രോ ഡാഡി പിന്നെ ആർ ആർ ആറും ആ മിക്ക ദിവസവും അത് രണ്ടും വരും.
ആ നല്ല സിനിമയാണേ
ആ അത് കുഴപ്പമില്ല അതും പക്ഷേ നമ്മൾ കണ്ട് കണ്ട് കണ്ട് എത്ര കണ്ടാലും മടുക്കാത്ത ആ
ഇത് ഇങ്ങനെ വെറുതെ നമ്മൾ ലിസ്റ്റ് ഉള്ളതും കൂടെ മാറ്റി മാറ്റി ഇടുമ്പോഴല്ലേ നമുക്കൊരു നമുക്ക് ഒന്ന് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുമല്ലോ
പറക്കുംതളികയൊക്കെ ആണെങ്കിൽ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. അത് ശരിയാ ടി. വി എപ്പോഴും അതാ കൈരളിയ്ക്കകത്ത് എപ്പോഴും വലിയ വലിയ ട്ടനും കാണും
ആ അത് ശരിയ എന്നിട്ടും ഞാൻ വല്യേട്ടൻ കണ്ടില്ല. അതെ വലിയ കോമഡി സാറ് ഓരോ സിനിമ പറയും ഞാൻ ഇതുവരെ കേട്ടിട്ടുപോലുമില്ല
ദിലീപിന് പഴയ ദിലീപിന്റെ പഴയ പടങ്ങളാണെങ്കിലും, പുതിയ പടങ്ങളാണെങ്കിലും നമ്മക്ക് മുഷിയത്തില്ല കണ്ടിരുന്നാലേ
ആ അത് ശരിയാ
നമ്മക്ക് കണ്ടിരിക്കാൻ തോന്നും
ഇപ്പം തമിഴിലാണെങ്കിൽ വിജയ് വിജയിന്റെ പടങ്ങൾ ഒട്ടുമിക്ക എല്ലാരും വിജയി ഫാനാ
ആണ് ആണ് സൂര്യയാണോ
സൂര്യ ഞാൻ വിജയ് ഫാനാ
ആ
സൂര്യ എന്റെ ചേച്ചി വിജയി സൂര്യ ഫാനാ റിയാ ചേച്ചി ഇടയ്ക്ക് ഞാൻ സൂര്യ ഫാനാ വിജയി അടുത്ത് കോമഡി എന്തെങ്കിലും മണ്ടത്തരം ഇപ്പം ഞാൻ ചിരിക്കുല ചോദിക്കും നീ വിജയി ഫാനല്ലേന്ന്. അവര് കട്ട വിജയി ഫാനാ എന്റെ മുമ്പിൽ
ഹ ഹ എനിക്കെല്ലാരേം ഇഷ്ടാ വിജയൻ സൂര്യ അജിത്തിനെയൊക്കെ ഇഷ്ടാ ആ
വിജയിനെ സൂര്യനെ എനിക്കിഷ്ടാ ഒരേ പോലൊക്കെ ആണെങ്കിലും ഒരു പൊടിക്ക് വിജയിനെയാണ്
ആ അതാ എല്ലാർക്കും അതാ
അതാണ്
വിക്രം വിക്രമത്തിനെക്കെ ഇഷ്ടാ പക്ഷേ
ശിവ കാർത്തികേയനെ ഇഷ്ടവാ
ആ അത് അത് ശിവ കാർത്തികേന്റെ പട എനിക്കിഷ്
ഉം അപ്പൊ ഓൻ ആ പെണ്ണായിട്ടുള്ള പടം ആ റെമോ റെമോ എന്തൊരു രസാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി സുരേഷിനെക്കാളും ഭംഗി
ആന്നാന്ന് ഞാനത് ഏറ്റവും കൂടുതല് മലയാളത്തിലാണ് കണ്ടേക്കുന്നെ ആഹ് ആ എപ്പോഴും ഇടും അത് എപ്പോ വന്നാലും ഞാൻ കാണും
അത് ശരിയാ അതൊരു പ്രത്യേക അത് തന്നെ കാണാൻ തന്നെ ഒരു രസാ വാ ദിലീപിൻ്റെ മായാമോഹിനിനിക്കാളും കാണ കാണാൻ ഭംഗി ഇതാണ് ഉം ആ അതാണ് പക്ഷേ എന്നാലും തമിഴ്ല് പ്രത്യേകത എന്ന് വെച്ചാല് മെലിഞ്ഞതായോണ്ടായിരിക്കും അതെ അതെ അതെന്നെ
അ തിയേറ്റർലൊന്നും പോയി കാണത്തില്ലേ
തിയേറ്റർൽ ഇപ്പന്നാര് അട്ത്തൊന്നും പോയി കണ്ടിട്ടില്ല മൂന്നാലു മാസം മുമ്പ് പോയി കണ്ടെന്നല്ലാതെ ഇപ്പോന്നും കണ്ടിട്ടില്ല
ഞങ്ങള് തുടര ലാസ്റ്റ് പോയി കണ്ടത് ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതും ഒരു പ്രാവശ്യം ക്കെ കാണാൻ തോന്നുന്നു കഴിഞ്ഞ് ഇന്നലെ മെനഞ്ഞാന്നൊ ഉണ്ടായിര്ന്നു അന്നേരം കണ്ടു ആ മിനിഞ്ഞാന്ന് ഉണ്ടായ്രുന്നു ദൃശ്യനിക്ക് അത്ര ഇഷ്ടമല്ല ഫസ്റ്റ് എനിക്കിഷ്ടായിരുന്നു സെക്കൻഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല തേർഡ് പിന്നെ എറങ്ങിയിട്ട്
തേഡ് ആ ഞാനും കണ്ടിട്ടില്ല ആ ഉം അതെ എന്തായാലും കാണും കാണാതിരിക്കില്ല
നമുക്ക് മനസ്സിലായല്ലോ ഓൾറെഡി എന്റെ സംഭവം അല്ലെ നമുക്ക് അഅതുശരി ആ തുടരക്കെ ഒരു പ്രാവശ്യം കാ കാണാനുള്ള ഇതേ ഉള്ളു
ശരി പിന്നെ പിന്നെ ഇങ്ങോട്ട് ജമ്മു അങ്ങനെ
സത്യം ആ മോഹൻലാൽ ആ മോ സ്വന്തം മോനാ മരിച്ച- പറയുമ്പോൾള്ള ഒരു ആ ഒരു- നമ്മൾ ആ അതിൽന്ന് ചിന്തിച്ചു നോക്കി ഒ നക്ക്
ആഹ് ഉ അതെ അതേപോലെ തന്നെ ദൃശ്യണങ്ങനെന്ന തന്നെ ചെയ്യണ തന്നെയ ആദ്യം ചെയ്യ അപ്പൊ ഏതാണെങ്കിലും തെറ്റാണോ ശരിയാണോ തെറ്റാണ് സത്യം മറച്ച് വെക്കണ തെറ്റാണ്
തെറ്റാണ്
അച്ഛന എന്ന നിലയില്
ഉം അവരു കുടുംബം രക്ഷി
ആഹ് അതെ അതെ അങ്ങനെ ഓരോന്ന് ഓരോ മെസേജുകളൾ ഇത്വ
ഉം അതെ നമ്മളീ കാണുന്ന ഇപ്പൊ ഓരോ മോഡല് മോഡൽ കൊലപാതകം അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ജീവിതത്തിൽ നട നിക്കുന്ന കാര്യങ്ങളൊക്കെയാ നമ്മള് സിനിമ കാണുമ്പോ സത്യം ഉം ആന്ന് ആന്ന് എത്രയോ ഒറിജിനൽ കാര്യങ്ങൾ സിനിമയാക്കി എന്തോരം ഒത്തിരി ഒറിജിനൽ
അതെ അതെ അതെ അതെ ആ പിന്നീട മ്മള അറി
നമ്മടെയല്ലെ പാർവതി തിരുവോത്തിന്റെ-
ആ ഞാനത് ഫുള്ള് കണ്ടിട്ടില്ല അത് ആ നേഴ്സ്മാരെ
ആ അതന്നെ അതന്നെ അതൊക്കെ ഒറിജിനൽ നടന്ന സഭവല്ലായിരുന്നോ എന്നാ പറഞ്ഞേ നമുക്ക് ഇപ്പഴും ദാണ്ടേ അത് ന്നൊക്കെ ഓരോന്നും കേക്ക് എടുക്കുക്കെ ഒക്കെ ചെയ്യുമ്പോ ഓരോ കാര്യങ്ങൾ സിനിമയിലൊക്കെ കാണുമ്പോള് നമ്മള് ശൊ അപ്പോ ആ നേരിട്ട് അനുഭവിച്ചവരുടെ കാരി ര്യ ഒന്ന് ആലോചിച്ചു നോ
ആ അതെ
ആണോ നമ്മള് കണ്ടിട്ട് സിനിമേ കണ്ടി ട്ട് നമ്മക്ക് ഇങ്ങനെ ഉം അനുഭവ-
ഹേ അവസ്ഥ ഭയങ്കരായിരുന്നു അതുപോലെ ഈ ആ ആട് ജീവിതക്കെ അതൊക്കെ ഒരു പൃഥ്വിരാജിന്റെ ലൈഫ് ഫ് കാണുമ്പോ തന്നെ നമുക്ക് സങ്കടാവും.
ആ ആ അതിന്റെ എരട്ടി അയിന്റെ എരട്ടിയുടെ എരട്ടിആ പുള്ളി അനുഭവിച്ചുന്നുള്ളതാ
അതാണ് അപ്പം ഇത് തന്നെ മു - ഇവ് പൃഥ്വിരാജിന്റ അതുതന്നെ - സംഭവം ആണല്ലോ ലോത് വേഷംതാക്കീട്ടൊക്കെ അങ്ങനെന്നെ ഓൻത്ന്ന് അയിലും വലുത് എന്താണെന്ന ഞാൻ ആ ലോചി
ഉം ഞാന് പക്ഷേ അവർ
കണ്ണ് നെറഞ്ഞു ഉം ഞാനത് തിയറ്ററിൽ പോയി കണ്ടതാ.
ബെന്യാമിന്റെ ആടുജീവിതന്ന് പറഞ്ഞരു ബുക്ക്ണ്ട്.
നമുക്ക് ഇങ്ങക്ക് ഇത് ഉണ്ടായിരുന്നൊ ഹ് പാഠ പുസ്ത സ്തകം ഉണ്ടായിരുന്നൊ?
ഇല്ലില്ലി
ഞങ്ങക്കുണ്ടെനു ആണ്ലേ ഞങ്ങക്ക് പാടണ്ടായിരുന്നു ആ എത്രം ക്ലാസ്സാ ഓർമയില്ല. ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് തന്നെ
ആ ആ എട്ടാം ക്ലാസ്സിലായി കാരണം എട്ട് ട്ട് കഴിയുമ്പോ അല്ലെ നമുക്ക് ഒരു പെട് സെക്കൻഡ് ഉണ്ടല്ലോ മലയാളം സെക്കൻഡ്
ആഹ് മലയാളം സെക്കൻഡ്
കഥകളൊക്കെ വരുന്നേ
അഹ് എന്ന എട്ടാം ക്ലാസ്സിലെ അത് കഴിഞ്ഞിട്ടിപ്പാ വായി ചെന് നല്ല സങ്കട ഇണ്ടെനെ പക്ഷെ ഇത്ര നമുക്ക് ഒരു സിനിമ കാണുന്നതും വായിക്കുന്നതും വ്യത്യാസം ഉണ്ടല്ലോ അപ്പ അതുടെ ഇത്ര ഒരു നിക്ക് അഹ് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഇത്രേ ഒക്കെ തോന്നിട്ടുള്ളു ഈ ഒരു സിനിമ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു
ആഹ്
മ്മ് മ്മ് ആഹ് ന്നാ ശരി അഹ്